ഹലോ കേക്കവാ
ആഹ കേക്കാൻ പറഞ്ഞോളൂ കുറ നേരത്തെ ഒരാൾ വിളിച്ച പറഞ്ഞഞ് കിട്ടുന്നില്ല ലൈൻ കട്ട ആയിട്ട് കാണിക്ക പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചേട്ടാ
ഞാൻ എനിക്ക് പറ്റുന്നേല്ല വിളിച്ചിട്ട് അങ്ങോട്ടേക്ക്
ആ അവർക്ക് ആ അവര് അതുപോലെ എന്നോട് പറഞ്ഞിണ്ടായി കോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടണ്ടായിരുന്നു എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടുകാണ്ച്ച അവരാണോ ഇത്
അല്ല ഞാന് പിന്നെ ഇപ്പൊ ആ സ്ക്രീൻഷോട്ട് ഇട്ടില്ല അത് തന്നെയ ഞാൻ സോറി
ആഹ ആഹ അതാണ് ഞ ആഹ വിശേഷങ്ങളൊന്നുമല്ല അങ്ങനെയൊക്കെ പോന്നു നാട്ടിലെന്താ മഴയാണോ അതോ
ആഹ് ഇന്ന് നല്ല മഴ ഇന്ന് നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചായക്ക് കുടിച്ച ഇല്ല ഞാൻ വീട്ടമ്മയാണ് ഏ കുട്ടികളെ മേയ്ക്ക്. ക്കന്നുള്ളരു വലിയ ജോലിയാണല്ലോ അതുകൊണ്ട് അതൊക്കായിട്ട് അങ്ങനെ പോകുന്നു.
ഹലോ ആഹ.
നിങ്ങള് ജോലി ചെയ്യുന്നുണ്ടാ?
ഞാന് ട്യൂഷൻ എടുക്കയാണ്.
ആണോ ട്യൂഷൻ എടുക്കുന്നുണ്ടാ ഞാൻ എടുത്തിരുന്നു പണ്ട്
ആഹ്
ഞാൻ ആദ്യം രണ്ട മൂന്ന് കുഴി അബാക്കസല്ലേ അബാക്കസിന്റെ ആ ഞാൻ ട്യൂഷനെടുത്തിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഗർഭിണിയൊക്കെ ആയപ്പോ.
ആ എന്തിനാ അവന വിട്ട . കുറച്ച ഉപയോഗമുള്ള കാര്യങ്ങൾ ഇതല്ലേ
അതെ എടുത്താ മതിയായിരുന്നുന്ന് ഇപ്പ തോന്നുന്നുണ്ട് പിന്നെ ചെറിയ മക്ക കുട്ടികളാവുമ്പോ- ബുദ്ധിമുട്ടല്ലേ പിന്നെ അവര് ആഹ് ഇപ്പോഴാണെന്ന് ഞാന് മോനിപ്പോ രണ്ടു വയസാവുന്നു ഇനി എനിക്കതൊക്കെ. ഒന്നൂടെ തുടങ്ങണം ഏതൊക്കെയ ട്യൂഷൻ എടുക്കുന്ന ഓൺലൈൻ ആണോ? അല്ലെങ്കില് വീട്ടില് ആണാ സ്കൂളത്തയാ?
ആ സ്കൂള സ്കൂളിലെ എല്ലാ സിലബസും ഉണ്ട് ഒരാൾക്ക് ഫുള്ളും ഉണ്ട്. ഒരാൾക്ക് മലയാളം ഒരാൾക്ക് അറബിക് ഒരാൾക്ക് ഖുറാൻ അങ്ങനെ പോകുന്നു.
ഓരോ കുട്ടികൾ ഓരോകുട്ടികളെ വെച്ചിട്ടെടുക്കോ?
ഓരോ കുട്ടികളും ഓരോ കുട്ടികൾ പിന്നെ സിലബസ് ഫുള്ള് കൊടുക്കുന്നുണ്ട്.
കൊടുക്കുന്നുണ്ട്ല്ലേ?
ആഹ ഒരു കുട്ടിക്ക് ഫുള്ള് വേണന്ന് പറഞ്ഞ് അവർക്ക് ഫുള്ള് കൊടുക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഓൺലൈനാ കുറച്ചുകൂടെ സുഖം എന്ന് ഈ വീട്ടില് വരുമ്പോ നമുക്ക് ആഹ്. കുറച്ച് കൂടെ സുഖല്ലേ നമുക്ക് ഒരു സമയത്ത് നമ്മുടെ റൂമിലാണെങ്കിലും നമുക്ക് ക്കാതൊരു ഇരുന്ന്. സൗകര്യത്തിൽ ചെയ്യുക ഇത് വീട്ടന്നാവുമ്പോ ഒരു മൂന്നാല് കുട്ടികൾ വരുവായിരുന്നേ ഞാന് എടു ക്കുമ്പോ അപ്പൊ ഞാൻ ഈ ചെറിയ കു കുട്ടികളെ കൊണ്ടൊക്കെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടങ്ങേറല്ലേ താഴെയൊക്കെ ഇരുന്ന് എടുക്കുമ്പോ അവരേ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവരെയും ശ്രദ്ധിക്കണം അങ്ങനെ.
ആഹ് ഞാൻ പിന്നെ ആര് വന്നി ഇരുന്നാലും ഓൺലൈൻ ക്ലാസ് തൊടങ്ങുന്ന ടൈമിലായാലും എന്റെ ക്ലാസ് അതും കൊണ്ട് ഞാൻ പിന്നാലെ മാറി രുന്ന് ക്ലാസ് എടുക്കാ ചെയ്യുന്നത് കാരണം വരുന്നവർ ശ്രദ്ധിച്ചിരുന്നൽ പിന്നെ അതിനെല്ലെ നമുക്ക് സമ യം.
ആഹ് അത് ഞാൻ പക്ഷെ.
ജോലി. ആഹ്.
അങ്ങനെ ചെയ്യണം നമ്മള് ഞമ്മള് ചെയ്യുന്ന ജോലിയല്ലേ അപ്പ അത് പക്ഷെ അതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ പക്ഷെ ഞാനിവിടുന്ന് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇവിടെന്ന് പറഞ്ഞാല്. ചില സമയത്തൊക്കെ കൊറെ ആളുകളും ഇതൊക്കെ ആകുമ്പോ ഞാന്. എനിക്ക് രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടോകാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അതാ ഒന്നാമത്തെ കാരണം പി പിന്നെ നിർത്തുംകൂടെ ചെയ്തത്.
ഉം.
മഴയുണ്ടോ അവിടെ?
മഴ ഇവിടെ ഇപ്പൊ തോർന്നു നിക്കയാണ്. ഉച്ചയ്ക്ക് മഴ പെയ്തു ഉച്ചയ്ക്ക് ഇങ്ങനെ രണ്ട്മൂന്ന് കോള് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസ സാനം മഴ പെയ്യ്തു.
മഴ പെയ്യിച്ചു പറഞ്ഞ് പറഞ്ഞു മഴ പെയ്യിച്ചുന്നല്ലേ.
നല്ല വെയിലടിച്ചു വന്നതാണ് നല്ല ഇളം വെയിലടടിച്ച് വന്നതാണ് പെയ്യിച്ചുപേയ്.
നിങ്ങൾ നാട് എവിടെയാ ഏത് ജില്ലയാ?
ജില്ല പറയാവോ?
ഓഹ് ജില്ല പറയുന്നതിന് കൊഴപ്പമില്ല നമ്മള്.
ഇല്ല ടിവിയും.
ആഹ് ആഹ് ഓക്കെ ഭാഷ കേട്ട് അതെന്താന്ന് അറിയോ ഞാൻ ചോദിച്ചത് ഭാഷ കേട്ടപ്പോഴേ. മാറ്റ ഇണ്ട് ആഹ് അതുകൊണ്ട് ചോയിച്ചതാണ് ഞങ്ങള് വയനാട്.
ആഹ്.
ഭാഷ കേട്ടപ്പോ മനസ്സിലായി അങ്ങട്ട് എവിടെയോ ആണ്ന്ന്.
ആഹ് നമ്മളെ ട്രിവാൻഡ്രം, കോഴി ക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇനി കൂടുതലും കിട്ടുന്ന കുട്ടികള് കണ്ണൂര്, കാസർഗോഡ്, അങ്ങനെ ആഹ്. സെഡിലെക്കെയുള്ള കുട്ടികളാണ് ചില കുട്ടികളുടെ ഭാഷയോ ഒട്ടും മനസ്സിലാവത്തില്ല ഒന്നും മനസ്സിലാവത്തില്ല ചില പോരൻസ് ഒക്കെ സംസാരിക്കുന്ന കേട്ടാ നമ്മള് സ്ഥിരം മിണ്ടാതിരിക്കും എന്നിട്ട് എന്താ സംസാരിച്ച് ഒന്നും കൂടെ ചോദിക്കും എന്താ പറഞ്ഞത്.
കാസർഗോഡു ഉള്ളൊരു ഈ കാ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണുന്ന യൂട്യൂബിലൊക്കെ ഈ കാസർകോഡ് കാര് ചില ഭാഷയൊക്കെ കേക്കുമ്പോൾ ഇങ്ങനെ വാ യ് തുറന്ന് നോക്കിട്ട് ഇതെന്താ സംസാരിക്കുന്നേന്ന് ആഹ്. കണ്ണൂരും കണ്ണൂരും ചില ഭാഷകളൊന്നും
ആഹ് കണ്ണൂരും ചിലതൊന്നും മനസ്സിലാവത്തില്ല പിന്നെ മലപ്പുറം ആഹ്. ആഹ് ഞാൻ മലപ്പുറം ടീച്ചേഴ്സ് ആയിട്ടാണ് കൂടുതൽ കമ്പനി അപ്പം. മലപ്പുറം ലാംഗ്വേജ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ആഹ് മലപ്പുറൊക്കെ പിന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ.
ഓഹ് മലപ്പുറൊക്കെ നമ്മുക്ക് ജസ്റ്റ് ഒന്നും മനസ്സിലാകാം പക്ഷെ ചില വാക്കുകളൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല.
ആഹ് അതെ ചില മറ്റേ ഇതില് പറഞ്ഞ പോലെ എല്ലാ നാട്ടിലും ഇവിടെ വയനാട്ടി ഇവിടെ തന്നെ ചെല ഭാഗങ്ങളിലൊക്കെ തീരെ മനസ്സിലാവാത്ത ഭാഷെ ക്ക്ണ്ട് ആഹ് അപ്പ നമ്മള് രണ്ട് പ്രാവി ചോദിക്കും എന്താ പറഞ്ഞെന്ന് ഒന്നും കൂടെ പറയാൻ വേണ്ടിട്ട് കാത്ത്ക്കും ചിലയിന് ആഹ് ന്ന് മൂളി കൊടുക്കും
ആഹ് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ചില വാക്കുകൾ പറയുമ്പോഴത്തേക്ക് ആഹ് കുട്ടിടെ ഉമ്മ ആഹ് കുട്ടീടെ എന്തെങ്കിലൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അവര് അവരുടെ ലാംഗ്വേജെ യൂസ് സെയ്യുന്നു പക്ഷെ നമ്മുക്കത് വേറെ എന്തോ ഒരുതായിട്ടാ തോന്നുന്നത്
ആഹ് അതെ ഞാനിവിടെ പൊറത്ത് പിന്നെ ഭർത്താവിന്റെ അടുത്ത് സൗദിയില്ല അപ്പൊ അവിടെ പിന്നെ നിൽക്കാൻ പോയപ്പോ ങ് അവിടെ അവരെ സുഹൃത്തുക്കളെ ഭാര്യമാരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ഒരുപാട് സ്ഥലത്ത്ള്ള ആൾക്കാരുണ്ട് ഇപ്പൊ മലപ്പുറത്തുള്ളവരെന്നെ ചില ഭാഷകള് പ ചിലെ വാക്കുകള് ട്ടോ എല്ലാംല്ല ഒക്കെ മനസ്സിലാവും ചില കാര്യങ്ങള് എന്തോ ഒരു ഇങ്ങനെ നമ്മള് തുണി ഇത് ഇടൂല്ലെ ചിക്കിയിടൂല്ലെ അതിന് ആഹ് അതിനെ ന്തോന്ന് പറഞ്ഞിന് അത് ഞാൻ ആഹ് അങ്ങനെന്തൊ
നീളമാടി ഇടുന്നെന്ന്
ആഹ് മാ ആഹ് അതന്നെ എന്നിട്ട് ഞാൻ ചോയിച്ച് തുണി എന്താ ക്കാന്ന് എന്താക്കന്ന് ഞാൻ ചോയി
നീ എന്നെ എന്ന മലപ്പുറ ആഹ് എന്റെ മലുറത്ത് മിസ്മാരെല്ലാരും കളിയാക്കി ചിരിക്കും ആമിന മിസ്സിന്റെ ലാംഗ്വേജ് കൊള്ളാം കൊള്ളാംന്ന് പറഞ്ഞ് ഭയങ്കര ആഹ് ചോദിക്കാറുണ്ട് അതുപൊലെ എന്ന വെച്ചാ ഓ നല്ല രസമാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞപൊ ഞാൻ പറയും നിങ്ങളെ ലാംഗവേജിനെക്കാട്ടി മോശോ അല്ല നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജ് മതി ലാവെങ്കിലും ചെയ്യും നിങ്ങളടത് അതുപോലും ഇല്ലന്ന് പറയും
ആഹ് മനസിലാവുന്നത് പിന്നെ ഞങ്ങളിവിടെ
ആഹ് ചെലത് കടിച്ചാപ്പൊട്ടാത്തെ വക്കാ ആഹ്
ആഹ് കൊറച്ചങ്ങോട്ടൊക്കെ ഈ കീയ പൂവ അങ്ങനെയൊക്കെ കേട്ടി ഞാനിങ്ങനെ കേൾക്കുവല്ലോ കീയ് ബാപ്പു അങ്ങനെയുള്ള ബും ബും വീളന്നൊക്കെയള്ളതിന് ഭൂവും ആഹ് അങ്ങനെയല്ല കൊറെ
അത് ലാംഗ്വേജ് അത്
ഞാ ഹൊ ഹൊ ഒരു പാട് ഉണ്ട് അങ്ങനെ
എന്തോ ഞാന് ഇപ്പ ഇടകിച്ച് അറബിക്കിന്റെ ക്ലാസ്സിന് പോയ സമയത്ത് എന്തോ ഒരു കുട്ടിയോട് എന്തോ പറയാണ് അതങ്ങ് ചാരിക്കള എന്ന് അപ്പം ഞാൻ പെടും ന്ന് ഇത് എന്താ ചാടിക്കണം അപ്പൊ കയ്യിൽ എന്തൊ കവ പിന്നെ എനിക്ക് മനസ്സില ഓ കരുത കവറ് കളയാനാണ് പറഞ്ഞത്
അന്നാ ഞങ്ങ അങ്ങനെ പറയട്ടോ ചാടിക്കോന്ന് പറയോ അത് ചാടിക്കളാന്ന് പറയും ഞങ്ങളോ അത് അങ്ങനത്തെ കൊറേക്കെ ഞങ്ങൾ ഉപയോഗിക്കും ആഹ്
ലാംഗേജ് അറിയാത്തവരാണെങ്കിൽ ഒരു ചാട്ടം ചാടീട്ട്
ഇ ഒരു ചാട്ടം ചാടി നിക്കും. മഴക്കാലം പിടിക്കുന്നതിന് മുന്നേ തുടങ്ങിയാ
നമ്മ ചുമയും പനിയും എല്ലാം പിടിച്ച് ചുമച്ച് ചുമച്ച് മനുഷ്യന് വ ഇഞ്ചക്ഷനൊക്കെ പോയിട്ട് ഒരു കുറവു ഇല്ല.
ആണോ എന്റെ മോൾക് ഇന്നലെ ചുമയായിരുന്നു രാത് ഞാൻ പറഞ്ഞു മഴ പറ്റിലാ സ്കൂളിൽ പോന്നോണ്ട് പ പെട്ടെന്ന് വേറൊരു കുട്ടിക്കുണ്ടെങ്കിൽ അത് വേഗം പകരുല്ലോ ഉം അങ്ങനെ പകർന്നിട്ട് ഇപ്പൊ നല്ല ചൊമയുണ്ട്. ഇപ്പൊരു ആഹ് ഇപ്പൊരു ചുമീം പനിയൊക്കെ കഴിഞ്ഞേള്ളൂ.
ആഹ് ഞാന് മഴ നി ഇ നനഞ്ഞു എടക്ക് വെച്ച് മഴ തുടങ്ങിയ ഫസ്റ്റ് മഴ തുടങ്ങിയ സമയത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തലോന്ന് നനച്ച്. ത്തിട്ട് എനിക്ക് തൊടയ്ക്കാൻ വിട്ടു പോയി ജോലത്തിരക്കിലങ്ങായി പോയി ഞാൻ പിന്നെ അയ് തുടക്കില്ലതല്ല അങ്ങനെതായതാ
ആണോ ം പിന്നെ ഇവക്ക് മക്കക്ക് പ്പൊ കൊർച്ച് കൊർവ്ണ്ട് പിന്നെ അങ്ങനെ ഈ ഇപ്പം രണ്ട് പേരുണ്ട്.
ആഹ് മോനും മോള്വാണോ? ആഹ്
അപ്പൊ ഒരു പനിയും വവക്ക് വയറ്റിന്ന് വയറിളൊക്കൊക്കെ പിടിച്ചിട്ട് പേടിച്ചോയി ഇപ്പൊ ശിഗല്ല ഒക്കെ കേക്കിട്ടിര്ന്നൂടെ. അപ്പൊ ഞാൻ എല്ലാരും പേടിച്ചോയി ശർദ്ദിയും വയറ്റീന്നോക്കും പിന്നെ അങ്ങനെ രക്തക്കെ ടെസ്റ്റീത് അതില് കുഴപ്പൊന്നുല്ല ഇപ്പൊ പേടി അവർക്കാണെങ്കി ഐസ് മക്ക് ന്നൊക്കെ പറഞ്ഞാല് ആഹ് ഒരു ദിവസം ഒരു രണ്ട് മൂന്നൊക്കെ വേണം. അപ്പൊ ഇപ്പെങ്ങനെയൊക്കെയോ ത ആ എങ്ങനെയക്കെയോ തട്ടീം മുട്ടീം കൊണ്ടോന്ന ഒന്ന് കൊട്-
ആഹ് ം യൊന്നും വാങ്ങിക്കൊടുത്തൂടന്നല്ലേ പറയുന്നെ കുട്ടികക്ക്?
അതെ അങ്ങൻത്തെന്നും വാങ്ങി കൊടുക്കരുതെന്നുള്ള പക്ഷെ അവരെ എങ്ങനെയെങ്കിലും വാശിയിൽ ം വാശിയല്ലേ വാശി പടിക്കൂല്ലോ നമ്മള് പൊറത്തെ എല്ലാവരീം കൊണ്ട് പോയാല്. ഹ് റോഡാണെങ്കില് റോഡ് കെടന്ന് ഈ ഇതിന്റെ തിന്റെ മുമ്പിലെത്യാല് കെടന്നിട്ടെന്റെ മോന് - പിന്നെ ചെറിയ മോനൊക്കെ അവനും ഉദ്ദേശിച്ച് കിട്ടിയെങ്കില് അവെടെ കെടക്കും. അത് റോഡാണെങ്കില്റോഡ് ഹ് എവിടെയാണെന്നില്ല അവിടെ കെടന്ന് ഉരുണ്ടോളും.
എനിക്ക് പശെ മോനും എനിക്ക് പശെ മോന് വിഷയില്ല മോക്ക് ഭയങ്കര വിഷയാണ് അവക്ക് തിരി ഭയങ്കര താണ്.
ആണാ ആഹ്.
ം കഴിഞ്ഞ വർഷം മോള് അഞ്ചി പടിക്കുന്നു കഴിഞ്ഞ വർഷം വരെ ഞാൻ വണ്ടി കുണ്ടാക്കിക്കൊണ്ടിര് ന്നേണ്. പിന്നെ ഞാനങ്ങ് നിർത്തി കാരണം കട കാണുമ്പോ അവക്ക് അവിടെ എറങ്ങണം സാധനം വാങ്ങണം. അമ്പത് അമ്പത് രൂപ കൊടുത്ത അമ്പത് രൂപക്ക് മിട്ടായി വാങ്ങും.
അഹ് ഹ് ഹാ
പെൻസില് വാങ്ങാനായിട്ട് ഇരുവരുവ കൊടുത്ത് ഇരുവരുപയ്ക്കും മുട്ടായി വാങ്ങിച്ചോണ്ട് വന്നിട്ട് എനിക്കിവിടെ പങ്കിട്ട് തന്ന മോള. അതുകൊണ്ട് ആഹ്
അപ്പൊ പിന്നെ എല്ലാരും സ്ക്കൂ ക്ലാസ് കഴിഞ്ഞ് വന്നോ?
ഓ ക്ലാസ്സഴിഞ്ഞ് വന്ന് ഞാന്റെ കൈ ഷോൾഡർ പെയിനാ യൊണ്ട് ഞാൻ കേറി കടക്കാണ്.
ഒന്ന് ചായഇടാനെനിന്ന് ഇല്ല കഴിഞ്ഞവീക്ക് ഇതുപോലെ കൊളസ്ട്രോള് കൂട്യസമയത്ത് ഇതായിരുന്നേട്ടാ പ്രശ്നം ഓരുന്ന്.
ആണോ?
അപ്പം ഇപ്രാവശ്യം എനിക്ക് തോന്നു നി അങ്ങനെങ്ങണ്ടായതാണോന്ന് ഷോളഡ്റ് നല്ല പെയിൻ ഉണ്ട് അതെയ് ചൊമച്ചേൽല് വല്ല ഉളു ക്കാങ്ങണ വീണു ഉളുക്ക് വീണതായിട്ട് ഒരിതും എനിക്കറിയാവയ്യ. പക്ഷെ ചൊമക്കുമ്പോ നല്ല ബുദ്ധിമുട്ടുണ്ട്.
ഒന്ന് പോയിട്ട് ഒന്ന് ഹോസ് കാ ൺച്ചു
അതിന്റെ ബോഡിഅന്ന് പോയപ്പോഴത്തേക്ക് ബോഡി പെയിന്റെ കാര്യം പറഞ്ഞു പെയിൻ മാത്രേ ള്ളായിരുന്ന്. ഇപ്പം ഷോ കൈ വയങ്കര വേദന ഒന്നും തൂക്കാനൊന്നും പറ്റുന്നില്ല. കയ്യോണ്ടൊന്നും വെയിറ്റ് ഒന്നും എടുക്ക ക്കാനൊന്നും പറ്റുന്നി
ചെലപ്പോ നീർക്കെട്ട് നീർക്കെട്ട് ന്നാ നിങ്ങള് പറയാന്നറിയില്ല. നീർക്കെട്ട് ആഹ്
അതാ പറയുന്ന് നീർക്കെട്ട് ഇറങ്ങിക്കാണും മിക്കവാറും.
ആഹ് ചെലപ്പൊതായിരിക്കും. അങ്ങനെയാണെങ്കില് പെട്ടന്ന് ഒന്ന് ചൂ അല്ലെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ചൂട് പിടിക്കില്ലേ
ആഹ് ആഹ് ആഹ്
അങ്ങനെ ചെയ്താ ചെലപ്പോ ഒരാശ്വാസം കിട്ടും കൈ വേദനക്കേ ആഹ് അങ്ങനെ ചെയ്താല് കൊറച്ച് യൊരു ആശ്വാസണ്ട് എന്റെ ഉമ്മയൊക്കെ കാണാ ഈ തോർത്ത് ചൂടുവെള്ളത്തില് ഉപ്പിട്ട് മുക്കിയിട്ട് പിന്നെ ആഹ് ആഹ് ചൂട് പിടിച്ചാല് കുറച്ച് ഒരു ആശ്വാസം ഇണ്ടാവും
ഉം
അങ്ങനെയാണെങ്കില് ഞാൻ വെക്കട്ടെ
ഓക്കെ ഓക്കെ
ഓക്കെ ഇന്നാ ശരി എന്നാ ആഹ്
ആഹ് ഓക്കെ